ഹലോ ഡാ ഹലോ കേൾക്കുന്നുണ്ടോ ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട്. ആഹ് എന്തൊക്കെ വർത്താനം
സുഖം തന്നെ
ചോറ് വെയ്ച്ചില്ല ചോറ് വെഴിക്കണം ഉം ഇവടെ നല്ല മഴേണ്. മഴാന്ന് പറ്ഞ്ഞ പെരും മഴ വള്ളക്കാക ഒല് ച്ചൊ മുറ്റത്ത് മുറ്റത്ത് കൂടെ ഇങ്ങനെ വള്ളം ഇങ്ങനെ ഒലിചോഒണ്ട്
ആഹ് ആഹ് ആഹ്
മരങ്ങളും ഇലകളും ചെടികളും പൂക്കളും കായ്കളും ഒക്കെ നനഞ്ഞു കുളിച്ചിട്ടുണ്ട് ഇവടെ തോരായിട്ട ഡ്രസ്സൊക്കെ അടിപൊളിയായി നനഞ്ഞിട്ടുണ്ട്
ആഹ് ആഹ് ആഹ്
അവിടത്തെ സ്ഥിതിവിശേഷങ്ങൾ എന്താണ് അവിടെ മഴയുണ്ടോ
ഇവിടെ ഇപ്പൊ, ഞാന് എന്ത് കൊറച്ച് മുന്നേ ബാങ്ക് എടുത്തപ്പോ, എന്നെ പള്ളി പോയി നിസ്കരിക്കാൻ പോയി. അപ്പോ പള്ളിയിലെത്തിയ സമയത്ത്, നിസ്കരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് നല്ലൊരു മഴ പെയ്ത്. നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ, അത് അതായത് ഇപ്പോൾ ഒരു മിനിറ്റ് ഒരു ഭയാനകമായ മഴ. അത് കഴിഞ്ഞേക്കല് നിന്ന്. പിന്നെ പെയ്തിട്ടില്ല. പിന്നെ വെയില് ഏഹ് അറക്കണില്ല. വെയിലില്ലാ പക്ഷെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്ന ന്നാ മഴ പെയ്യണറ്റല്ലേ.
അങ്ങനെ അവിടെ അങ്ങ അപ്പൊ അവിടുത്തെ വിവരങ്ങൾ അങ്ങനെയാണല്ലേ. ഇവിടെ ഞാനിപ്പോഴും കുളിച്ചിട്ടില്ല. ഒന്നും കഴിഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടെ അല്പം പണികളുണ്ടായിരുന്നു. അപ്പോ ലീവിന് വന്നതായതുകൊണ്ട്, പെരക്കാര് ഞമക്ക് അങ്ങനെ ചെ ലി സ്റ്റു ചെയ്തു വെച്ചേക്കും. മൂന്നീസത്തിനുള്ള പണികളും എ എവിടെയൊക്കെ പോയി വരാന്ണ്ട്. അപ്പോ അതൊക്കെ തീർക്കണം. അങ്ങനെ അത്തരത്തിലുള്ള പണികളാണ്. ഇന്നിപ്പോ ഇവിടെ വറക് എടുത്തിട്ട് അവിടെ കളിപ്പരയിൽ കൊണ്ടോയി വെക്ക. അങ്ങനത്തെയൊരോ പണികളായിരുന്നു. അതെ അതെ ഉം താങ്കൾ ക്ക് ഇത്തരത്തില് പണികളൊന്നും ഇല്ലെ വീട്ടിൽ.
പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ കേ വീട്ടിലുണ്ടായിരുന്ന കാറിന് ചെറിയൊര്, ബുഷല ബുഷ് വെയ്ക്കണന്ന് പറഞ്ഞു.
ആഹ് ആഹ. ആയത് സ്റ്റാ സ്റ്റാർട്ടിംഗ് പ്രോബ്ലമാണോ?
അതല്ല. എന്റെ അളിയനെ ഒരൂസം കാറെട്ത്തിര്ന്നു. അപ്പൊ അളിയങ്ങനെ ഓടിച്ചെയ്ക്ക്‌ അളിയൻ പറഞ്ഞ്, ഇതിന്റെ പുഷ് പൊയ്ക്ക്‌ണ്. മുന്നിത്താണോ ബേക്ക്‌ത്താണോ ന്നറീല്ല. അയിന്റെ കൃ ത്യായ്ട്ട്ള്ള ഒര്ത് എന്താന്ന് ൻക്കു അറീല. അപ്പം അപ്പൊ അതൊന്ന് കൊണ്ടോയി കാണിക്കാൻ വേണ്ടി. ഏ കാർ ഓണാക്കിയെപ്പളാണ് വേറൊരു കാര്യം മനസ്സിലായത്. രണ്ടീസായിര്ന്നു കാറ് ട്ത്ത്ട്ട്. അപ്പൊ ഏ മഴ ആയതോണ്ട് എഞ്ചിനിങ്ങനെ തണ്ത്തിരിക്കല്ലേ? കാറ് ഫുള്ള് തണ്ത്തിരിക്കല്ലേ. അപ്പൊ അയ്ന്റെ ടയറ്, ജാമയ്ക്കുണു. അപ്പൊ ഇനി ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം, ആ വണ്ടി അങ്ങോട്ട് കൊണ്ടപോവാണെങ്കിൽ. തെ എത്തിയെകണ്.
മം ടയറ് ജാമായിലെ. ഓക്കേ ഓക്കേ.
അതെ. പിന്നെ എന്തൊക്കെ അവിട്ത്തെ സ്ഥിതി വിശേഷങ്ങള് പറയൂ.
ഇവിടെ എല്ലാം നല്ല വിശേഷങ്ങളാണ്. ഇന്നിപ്പോ ഏ ഒരു ഒരു സുഹൃത്ത് വിളിച്ചിര്ന്നു. പിന്നെ അത് കഴിഞ്ഞ്, ഇഞ്പ്പൊ വടെ നല്ല ഭക്ഷ ചോറുണ്ട്. ചോറ്ക്ക്, സാമ്പാറും അതുപോലെ മീൻപൊരിച്ചതും, കാബേജുപ്പേരിയും ഇതൊക്കെയാണ് കൂട്ടാനായിട്ടുള്ളത്. വീട്ടിന്ന് ഭക്ഷണം കഴിക്കാറ്ഞ്ഞാല് അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. പ്രത്യേക ഒരു സുഖാണ്. കോളേജ്ന്ന് നിന്നും, നമ്മള് സ്ഥാപനത്തിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ നമ്മക്കെന്താവും. ഒരു മനസ്സമാധാനണ്ടാവൂല. അതായത് തിന്ന്ണ ഫുഡ്ന് ഒര് ര് ഒര്, രുചിയങ്‌ കിട്ടൂല. അ ഞമ്മള് സ്വന്തം വീ ട്ട്ന്ന് കഴിക്കുമ്പൊള്ളാ ആ ഒരു സുഖം, വേറെവ്ടിം കിട്ടൂല്ലാന്ന് ള്ളത് ഞമ്മക്ക്‌ വീട്ടിലെത്തുമ്പണ് മനസ്സിലാവും. താങ്കൾക്ക് അത്തരത്തിൽ തോന്നാറുണ്ടോ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ
ഏ ഇന്നിപ്പം ഞാനിങ്ങനെ സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം ഇങ്ങനെ കൊർച്ചേരം ഫോണിലൊക്കെ കളിച്ച് പിന്നെ നമ്മളെ അർജീനന്റെ കളി ഉണ്ടായിരുന്നല്ലോ അപ്പൊ കളിയൊക്കെങ്ങനെ കണ്ട് കൊർച്ചേരം കെട്ക്കാന്നേരത്ത് ങ്ങനെ നല്ല മഴ മൂത്രെയ്ക്കാമുട്ട് അപ്പം മൂത്രൊയ്ച്ച് വന്ന് ബെഡിൽ കെട്ന്ന് പൊത്പ്പ്ങ്ങനെ ഉൾ പൊതപ്പൊക്കെ വിരിച്ച് പൊതച്ച് മൂടിഇങ്ങനെ കെട്ന്നപ്പൊങ്ങനെ ആ ലൊയ്ച്ച് ഞാന് നമ്മളെ ഈ സമയമൊക്കെ കഴിഞ്ഞഞ് പോയല്ലോ ഇതൊക്കെ കിട്ടോന്നണ്ട് നമ്മൾടെ ഒരു കാലം കയ്ഞ്ഞ് പോവാണല്ലോ
അതെ അതെ നമ്മള് യു യുവ ത്വത്തിന്റെ പാതയിലാണ് ഇപ്പൊ നമ്മള് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്
അതെ അതെ നമ്മളിനി എന്ത്‌ര് പണിയെടുക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്
അതെ ഈ ജോലിം കാര്യൊക്കെ ആവ്മ്പ ഞ്ഞി തെരെക്ക്‌കളിലേക്ക്‌ങ്ങനെ കടന്നൊണ്ടിരിക്കും അത്തരത്തിലുള്ള ഒരു സമയാണ് ഇപ്പൊള്ളത് പിന്നെ ഇന്ന് രാവിലത്തെ കളിയെപ്പറ്റി പറയാണെങ്കില് കളി കിടിലൻ കളിയ്നു ഇന്ന് രാവിലത്തത്
അതെ അതെ
ഞാന് കളി മുഴുവൻ വീക്ഷിച്ചിട്ടില്ല എങ്കിലും അയ്ന്റെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ൻക്ക്‌ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വെറുതെ നമ്മള് പ്രതീക്ഷിച്ചതിൽ അപ്പുറമുള്ളൊര് ഏ പ്രതികരണമാണ് ഓലട്ത്ത് ണ്ടായിര്ന്ന
അതെ ഏ ഞാനീ കളിയുടെ ഒരി നൂറ്റിപന്ത്രണ്ടാം മിനിറ്റു മുതല്കാണാൻ തുടങ്ങി ഞാൻ ഉറങ്ങിപ്പോയി എനിക്കതു കാണാൻ പറ്റിയില്ല അപ്പം എന്തുചെയ്യും അർജന് ഒന്നേ ഒന്നേനായിരുന്നു ആ സമയം ഒരു തൊണ്ണൂറാംമിനിറ്റില് രണ്ട് ഞാനിനിയെന്തു ചെയ്യും ഗോളിട്ടയാ സമയത്താണ് ഞെട്ടിയെണീക്കണേ അവിടുത്തെ പുറത്തു നിന്നാൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടാക്കീന്ന്കേട്ടിട്ട്
ഓക്കേ അപ്പോ ഞങ്ങഞാനെ ഞാന് അതിലൊരു ഗോളു ഞാനും കണ്ടു മെമെസ്സിയുടെ ഗോള്കണ്ടു പിന്നെ കേപ്പവർധ തിരിച്ചടിച്ചയൊരു ഗോളു കണ്ടു അതായത് ഏ നടയക്കൂടാനിട്ടിട്ട് രണ്ടാളും കിളിപോയിങ്ങനെ നി കണ്ടായിരുന്നു പിന്നെ അതിലേറെയെനിക്കിഷ് ഇഷ്ടപ്പെട്ടത് കേപ്പവർധയുടെ രണ്ടാമത്തെ ഗോളാണ് അതായത് അസ് എവിടെയോ നിന്നൊരു മഴ ഒരുമഴവില്ലുപായിച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ ഷോട്ടായിരുന്നു അത്
അതെ ആഗോളു കണ്ടപ്പോയെനിക്കുഓർമ്മ വന്നത് പണ്ട് കഴിഞ്ഞകൊല്ലം എംബാപ്പെ ഫൈനലിൽ അർജന്റീനക്കെതിരെയൊരു വീശുവീശിയിരുന്നു അതിന്റെതനി പകർപ്പായിട്ടെനിക്കുതോന്നി അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞേ വേൾഡുകപ്പിൽസൗദിയുമായുള്ള അർജന്റീനയുടെ മത്സ ഒരിക്കലും സൗദി വീശിയഏകദേശം സെയിം ഗോളാണ് ഇപ്രാവശ്യം വേൾഡുകപ്പർജന്റീനക്കു കൊടുത്തത് ആ ഔട്ട്ഓഫ് ബോക്സിന്റെ അടുത്തു നിന്ന് ഒരു മുക്കോർണർ മൂലയിൽ നിന്ന് അപ്പൊ അർജന്റീനയുടെ ഒരു വീക്ക്സ്പോട്ടായിരുന്നു മാറുണ്ടോയെന്നൊരു സംശയമെനിക്കുടലെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ളെ എന്തായർജന്റീനയുടെഫാന്റി പിൻവാതിലിൽകാക്കുന്ന അവിടു ആളുകള് ഏഹ് അശ്രദ്ധ പുലർത്തുന്നത് കാരണമാണോ അഹ്
അതെയതെ അതുഞാനും ശ്രദ്ധിച്ചു. ആ സൈഡിലോട്ട് പാസുപോയപ്പോളവിടെ ആരുമില്ലായിരുന്നു. പിന്നെയവിടുന്ന് നേരെ ഒ ഒരു ട്ട്ചെയ്ത് നേരെ ഒരു ഷോട്ട് അത്, അതിൻ്റെ ആ സൈഡിലെ കോർണറിലേക്കായിരുന്നകൊണ്ട് ഗോളിക്ക് കൂടുതൽ തടുക്കാനും കഴിഞ്ഞില്ല. ചുറ്റും നല്ലയൊന്നാമത്തെ ഗോളാണെങ്കിലിത് ഗോഗോളിക്ക് പന്തുവരുന്നത് കണ്ടിട്ട് പ്രതികരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് നമ്മള്കണ്ടത്. ഏതായാലുംനല് നല്ലൊയൊരു അവസാനമായിരുന്നു, അവരുടെ ഗോളിക്കു ലഭിച്ചത്. ഉം
ഏതായാലും അവരുടെ ഗോളിലോകത്തിലെ ഏഹ് എന്ത് ആരുമറിയാതെ വന്ന് ലോകത്തിലാരും അറിയാൻ ബാക്കിയില്ലാത്ത നിലക്ക് പോയി, അതായത് ലോകപ്രശസ്തി നേടിപ്പോയി എന്നുകരുതാം.
ഇൻസ്റ്റാഗ്രാംഅക്കൗണ്ടി ഒക്കെ വളരെവൈറൽ ആരുന്നല്ലോ ലൈബ ഫോേഴ് നൂറ്റിയെട്ടില് ഏഴു മില്യൺ ഇപ്പോളത് വീണ്ടും കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത് കാരണം അദ്ദേഹത്തിന്റെ പ്രശസ്തി വളരെയധികം അധികരിച്ചിട്ടുണ്ട്, അവരെ പറ്റിപ ടെൻഇലവണേ നമ്മളുസമ്മതിക്കണം കാരണം എന്തെന്നുവെച്ചാല് ചെറിയദ്വീപ് സമൂഹമായി മുദ്ര പതിപ്പിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പോരാടി അവർ രിചയപ്പെട്ടു പോയി താങ്കൾ ഇതിന്നത്തെ കളിരുന്നു പോർച്ചുഗലിന്റെ കളി
അതെ കാൻ കണ്ടിരുന്നു
അതെ പോർച്ചുഗലിന്റെ കളിയും അതുപോലെ തന്നെയ ആയിരുന്നു നമ്മുടെ ഇവര് ഒരു ഗോൾ നേടി ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ ആഹ് പോർച്ചുഗലിന് ളിയും ഇത്തരത്തിലായിരുന്നു പോർച്ചുഗലിന്റെ എതിരാളികൾ ആരായിരുന്നു എന്നറിയോ
പോർച്ചുഗലിന്റെ എതിരാളികളെ മറ്റേ ഡി ആർ കോങ്ങ എന്ന് പറഞ്ഞൊരു ടീംആയിരുന്നു
അതെതെ അവര് രണ്ട് ഗോളുകൾ ഏഹ് ഏഹ് അടിച്ചത് ഏഹ് പോർച്ചുഗം ക്രൊയേഷ്യയയും ആയില്ലേ കൊറഷ്യ അതെതെ പോർച്ചുഗലും ക്രൊയെഷ്യ തമ്മിൽ തമ്മിലുള്ള മത്സരം വള വളരെയധികം കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ അണ്ണൻ അണ്ണന ഒരു പെനാൽറ്റി അടിക്കുകയും അതിന് ശേഷം അണ്ണന് പകരമിറങ്ങിയ ആള് ഒരു ക്രോസ് കിട്ടിയ അവര് ഫസ്റ്റ് തന്നെ എതിർ ടീമായ ക്രൊയേഷ്യ ക്രൊയേഷ്യ നല്ല നിലക്ക് കളിച്ചിട്ടുണ്ട് അത് നല്ല അറ്റാക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും
അവിടെ എന്താ മഴ ആയതോണ്ടാണോ റേഞ്ചുന്നും കിട്ടാത്ത പോലെ തോന്നുന്നത്
അതെ അപ്പൊ എന്ത് അങ്ങനെ പറഞ്ഞോണ്ട് വരുമ്പോളാണ് നമ്മളെ എന്ത് ഡി ആർ